ഹലോ ഹലോ ഹലോ
കേക്കാമോ
ആഹ് ആഹ് കേക്കുന്നുണ്ട് എന്നിട്ട് കുട്ട്യള് സ്കൂൾ ആഹ് ഇവിടെ ഇരിക്ക്യാണ് കുട്ട്യള് സ്കൂള് വിട്ട് വരാനായോ
ഇല്ല നാല് മണി കഴിയും വരുമ്പേക്കും
ആഹ് നാല് മണിയൊക്കെ കഴിയൂല്ലേ ഇവിടെ വരാറായി
ആണോ
ആഹ് ആഹ് മൂന്നാം ക്ലാസ് പഠിക്കാണ്
ആഹ് ഇവിടെ രണ്ട്
ആഹ് ചെറിയാൾക്ക് രണ്ട് വയസായിട്ടില്ല അവള് ഉറങ്ങാണ്ന്നറ്യാ അതെ അതെ ഉറങ്ങേ എനിക്ക് വിളിക്കാൻ പറ്റുള്ളു
അതെ അപ്പോഴാണ് സമാധാനായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ പണിയും തീർക്കാൻ പറ്റുള്ളൂ
ആഹ് അവളെ ഉറക്കിയാലേ എനിക്ക് എന്തേലും ചെയ്യാൻ പറ്റുള്ളു
വേറെ ആരും ഇല്ലേ വീട്ടില്
ആഹ് ഇല്ല ഞാനും കുട്ടികളും മാത്രാണ് വീട്ടിലുള്ളത്
ആണോ അപ്പൊ സ്വന്തായിട്ടെന്നെ ഒരുപാട് പണിയെടുക്കേണ്ടി വരും
ആഹ് ഒരുപാട് പണി തന്നെയാണ് പിന്നെ ഇവിടെ ഹസ്ബൻഡന്റെ ജ്യേഷ്ഠനും വൈഫും ഒക്കെ ഹജ്ജിന് പോയതാണെ ഈ മാസം ഹജ്ജിന്റെ അത് കേട്ടിട്ടുണ്ടോ
ആഹ് കേട്ടിട്ടൊക്കെ ഉണ്ട്
ആഹ് അയ്ന് പോയതാണ് അപ്പൊ അവരെ കുട്ടികളുണ്ട് കൂടെ
അച്ചടാ അപ്പൊ എല്ലാരെയും നോക്കണോ തല്ല് പിടിക്കോ
ആഹ് അത് അല്ല അവർത് മു ഏഹ് വല്യാൾക്ക് പത്ത് വല്ല്യാള് പത്താം ക്ലാസ്സിലാണ് ചെറുത് നാലാം ക്ലാസ്സിലാണ് ആഹ് അപ്പൊ നോക്കി തരും കുട്ടിനെ നമുക്ക് ഹെല്പ് വീട്ടിലുണ്ടാവുമ്പോ കുട്ടീനെ നോക്കി തരും പണിയുടെ ആഹ് ജോലിയെയും വന്നു ആഹ് അവർക്ക് ചെറിയ കുട്ടീനെ കിട്ടിയാ മതി അഹ് അവർ രണ്ടു പേരാ ഉള്ളത് അപ്പൊ പിന്നെ കുട്ടി ചെറിയ കുട്ടിയാവുമ്പോഴേ എല്ലാം നോക്കും
നല്ലതാ
ആഹ് അതെ ആഹ് അതെ നമുക്ക് ആശ്വാസാണ് പണി കൊറച്ച് കൂടുന്നു മാത്രം അല്ല അതെ ആഹ് നമ്മൾ ആഹ് അതെ കുട്ടിനെ നോ ആഹ് നോക്കും പിന്നെ കുട്ട്യാവുമ്പേ ഞമ്മള് കിടക്കാനും പറ്റൂല ഇരിക്കാനും പറ്റൂല നല്ല ബുതി ഇപ്പം മഴയായ കാരണം പുറത്തിറങ്ങി കളിക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പൊ അത് ആഹ് അഹതന്നെയാണല്ലോ അപ്പൊ നമ്മളൊരു ഭാത്ത് ഇരിക്കാൻ പറ്റൂല അപ്പോഴേക്കും വരും അപ്പ ഇവരൊക്കെള്ള കാരണം കൊറെയൊക്കെ വിട്ടുപോയി കളിച്ചോളും അവരും കൂടെ കളി ച്ചോളും ഉം പിന്നെ വേറെന്തൊക്കെ പിന്നെ മഴയൊക്കെ ഇണ്ടോ? അല്ല മോളാണ്.
മോളാണ്.
ആഹ് അങ്ങോട്ട് മഴയൊക്കെ ഇണ്ടോ?
പിന്നെ നല്ല മഴയാന്ന് ഇപ്പന്ന് ഏഹ് ഒതുങ്ങിട്ണ്ട് കൊർച്ച് കൊർഞ്ഞു.
അതെല്ലേ പക്ഷെ ഇങ്ങോട്ട് സാനം മഴല്ല്യ. ഇപ്പ രണ്ടു ദിവസായിട്ട് ആഹ് ആഹ്. ഇപ്പ രണ്ട് ദിവസായ്ട്ട് ഇങ്ങോട്ട് ഉം ചെറിയ രീതിയിൽ മഴയണ്ട് പക്ഷെ നമുക്ക് വെള്ള ആവാന്ള്ള മഴൊന്നും ആയിട്ടില്ല.
ആഹ് ഇവിടേം വെള്ള ആവാനില്ല എന്നാലും ഇന്നലെ തൊട്‌ങ്ങിയ മഴയാ തുണിയൊന്നും പൊർത്തു വിരിച്ചിട്ടിട്ടില്ല കാരണം എപ്പഴും ഇങ്ങനെ എടവിട്ട് എടവിട്ട് മഴ പെയ്യ്ന്ന കാരണം തുണിയൊന്നും പൊർത്ത് വെച്ചിട്ടില്ല.
ആഹ് അതല്ലെ അങ്ങന തുണികളൊന്നും പൊർത്ത്ടാൻ പറ്റൂല അങ്ങനെ എടവ്ട്ട്പോലെടവ്ട്ട് പിന്നെങ്ങനെയ്യ് വെളിച്ച വെയിലില്ല ഒരിര്‌ട്ടായിട്ട് മഴന്റെ ഒരു കാലാവസ്ഥന്നെ. ന്ന മഴ പെയ്യ്ന്ന്ല്ല അങ്ങനെ ആഹ് അതെ. അന്തരീക്ഷം ഒന്ന് തണുത്തു ന്നല്ല ചൂടൊണ്ട് നമുക്ക് ഉള്ളിലിരിക്ക്യാനും പറ്റൂല്ല പൊർത്തെർങ്ങാനും പറ്റാത്ത അവസ്ഥേര്ന്നു.
ഇനിയിപ്പ പാമ്പിന്റവസ്ഥയാ ഒന്നും പറയണ്ട. എന്റെ കൂട്ട്കാരി ഇന്നലെ വിളിച്ചപ്പ പറയാ അവ്ടെ മറ്റേ പെര്മ്പാമ്പിന്റെ കുഞ്ഞ് വന്നേക്കാണ്. ആ അതിന്റെ തലേദിവസം ഏഹ് ചേര വന്നു അതിന്റെ തലേദിവസം അണലി അങ്ങനെ മൂന്നുസായ്ട്ട് വന്നൂന്ന് പാമ്പ്.
ആഹാ ഇപ്പ ഇനി ഇനി പോർത്ത്ന്ന് ആഹ് ഇനി പൊർത്ത് നിക്കാൻ കഴിയാതവര് ഉള്ളിക്ക് വെരും. അതണ്ടാവ ഇപ്പം വെയ്ല് കാരണം കൊറേയ്യങ്ങനെ പ്രശ്നങ്ങള് കേട്ട്‌ ട്ട്ണ്ടായ്ര്ന്നല്ലോ നങ്ങളെ ഈ ഭാഗത്തൊക്കെ കൊറേ ഇണ്ടായിട്ട്ണ്ട് ഇങ്ങനെ കു ട്ട്യളെ കൊത്തി എത്ര പേരാണ് ഇപ്പെത്ര കുട്ട്യള് മരിച്ചിട്ണ്ട് ഏഹ്. ഒര്‌ വീട്ട്ല് രണ്ട് രണ്ടുട്ട്യള് മര്ച്ച്ല്ലേ? പാമ്പ് കൊത്തീട്ട്. അപ്പ അങ്ങനെരുപാ ആഹ് ഒര് ആഹ് ഇണ്ട്ണ്ട് കുറെങ്ങനെ കേട്ട്ടിണ്ട് ക്ഷെനിപ്പോങ്ങനെയാണ് നമ്മള് വെറകൊക്കെ വെച്ച്ണ്ട് ണ്ടെങ്കിലതിന്റെ ഉള്ളില് വന്ന് കെട്ക്കും പ്പന്നലെ എന്റുമ്മ വിൾ ച്ചിട്ട് ആ ഇമ്മ വിൾച്ചിട്ട് പറ്യാ പെരുമ്പാമ്പിനെ അട്ത്ത് ഞങ്ങളെ തൊട്ടട്ത്തല്ല കൊർച്ച് പോണംന്നർഞ്ഞ് അവരൊക്കെ പോയ് കണ്ട്ണ്ട് ട് അർഞ്ഞ് പെരുമ്പാമ്പ് നല്ല വെ ല്‌പ്പള്ള പെരുമ്പാമ്പാണ് ച
ഇവ്ടെ വരാറ്ണ്ട് ഞങ്ങ ഉം ഞങ്ങടെവ്ട്ന്ന് ഒരു ഏഹ് അഞ്ച് മിൻറ്റ് താഴ്ത്തോട്ടെറങ്ങിക്കഴിഞ്ഞാ ഒരഞ്ചു മിൻറ്റഴിയുബെക്കും നടന്ന് പോയി കഴിഞ്ഞഞ്ഞാ പാടാണ്. കൊർച്ച് അത്യാവശ്യം നല്ല വല്ല്യ പാടവും പിന്നെ ചെറിയൊരു എന്താ പറയാ കനാലക്കെപോണ്ട് അപ്പ അതിലവിടയ്ക്ക് കഴിഞ്ഞ കൊല്ലോം വന്നു ഇപ്പ ഈ കയിഞ്ഞോസം തൊഴിലൊർപ്പിന് പോയ ചേച്ചിമാരൊക്കെ പറേണ്ടാര്ന്നു ഈ പെരുമ്പാമ്പിന്റെ കുഞ്ഞിനെ കിട്ടി എന്നിട്ടവര് ഫോട്ടോക്കെടുത്ത് വെച്ചു കൊല്ലാൻ പാടില്ലല്ലോ ആദ്യം.
ആ അതെ ആഹ്. പിന്നെ നമ്മളീ അമ്പലങ്ങളൊക്കെള്ള സ്ഥലത്ത് പിന്നെണ്ടാവുംന്ന് തോന്ന്ണ്ട്ല്ലേ? പാമ്പ്ളൊക്കെ ഇവിടെക്ക ഇവ്ടെ ഇവ്ടെ ഞ ഞങ്ങളെ ഈഭാഗത്തൊക്കെണ്ട് ക്ഷെ ആള്ക്ള് പറയും കൊല്ലാമ്പാടില്ലറിം ഞങ്ങള് ഇവിടെക്കെ ഞങ്ങളീ സെൽത്തൊക്കെ പിന്നെ പാമ്പുംകാവന്നൊക്കെ കേട്‌ട്ടിണ്ടോ?
ആഹ്
ആഹ് അങ്ങനെയൊക്കെ ഉണ്ട് ഞങ്ങള ഈ സ്ഥലത്തൊക്കെ ഉണ്ട്
ഇവിടെങ്ങനത്രേ പാമ്പില്ല ഇതിപ്പോ പാടം ഉള്ളത് കാരണം അത്യാവശ്യം നിറയെ പാമ്പുണ്ട് എന്നാ കൊല്ല
ആഹ് പക്ഷെ പാടം തന്നെയാണിത് നമ്മളവിടെക്കെ പാടം തന്നെയാണ്
ആഹ്
പിന്നെ ഇവിടെ ഈ പാമ്പുങ്കാവുള്ള കാരണം അങ്ങനെ ഏഹ് പിന്നെ അവരിതിലുള്ള പാമ്പായിരിക്കും ആഹ് കൊല്ലാൻ പാടില്ലാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞേക്കാം നമ്മളെ ഉപദ്രവിക്കൂല പക്ഷേ അവരെ കൊല്ലണ്ടാറ് ആഹ് ഞങ്ങള ഈ ഭാഗത്തൊക്കെ ഉണ്ട് ആഹ് പേടിയാണ് ഈ കുട്ടികളൊക്ക പുറത്തെറങ്ങി കളിക്കുമ്പോഴേ പേടിക്കണം പിന്നിതാണ് ഇനി നമ്മള് വിറകെടു പേടി
ഞങ്ങളും അതെ ഇന്നലേയും നോക്കിയൊക്ക വെച്ചേക്കുന്നത്പ്പ മൂടിയൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും പറയാൻ പറ്റില്ല
ആഹ് അതെ പറയാൻ പറ്റൂല ഞാനിപ്പോ വിറക് ഇപ്പോ എനിക്ക് വിറക് കത്തിക്കാഞ്ഞാ സുഖം കിട്ടൂല അടുപ്പ് കത്തി അത് ചോറ് വെക്കാൻ ഞാൻ അടുപ്പ് കത്തിക്കും
ആഹ് ഞങ്ങള് ഇവിടെ ചോറ് വെക്കണത് ഇവിട വിറക് അടുപ്പ് പ്പിലാ പക്ഷെ എനിക്കധികം ഊതാൻ പറ്റില്ല ഊതി കഴിയുമ്പോഴക്കും എനിക്കി ചെറിയൊരു ആഹ് അലർജി ഇണ്ട് അതുപോലെ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ശ്വാസം മുട്ട് പോലെ വരും അതുകൊണ്ട് അങ്ങന അധികം ഉപയോഗി ഇല്ലില്ല ചോറ് വെക്കാൻ മാത്രം ഉള്ളൂ
ഇവിടാ ഇഷ് നല്ല ഇഷ്ടംപോലെ വിറക്ണ്ട് ഇഷ്ടം പോലെ വിറകാണ് ഞങ്ങൾക്ക് ഞങ്ങൾ സ്ഥലം കുറേണ്ട് അത് കാരണം ഇഷ്ട പോലെ വിറകാണ് അപ്പൊ നമ്മുക്ക് നല്ല ഉണ നല്ല കത്തുന്ന വിറകാവൂമ്പളേ അടു ഗ്യാസ് കത്തി ഫുള്ള് ഗ്യാസ് കത്തി കത്തിക്കാൻ തോന്നൂല്ല അപ്പൊ ഞാന് എന്റെ ഉമ്മ പറയും ഇങ്ങനെ ഗ്യാസ് കത്തിച്ചുകൂടെ അടുപ്പ് എന്തിനാ കത്തിക്കുന്നത് പക്ഷെ അടുപ്പ് നല്ല ഉഷാർ അടുപ്പ് അത് കാരണം ചോറ് ഞാൻ അടുപ്പത്ത് വെക്കും പിന്നെ ചില ടൈമിലൊക്കെ ഓരോ ആഹ് ഇനി മഴ ആയാല് അടുപ്പ് കത്താൻ ബുദ്ധിമുട്ടായിരിക്കും തണുത്താലേ ആഹ് അപ്പൊ നല്ല പാടായിരിക്കും അപ്പൊ പിന്നെ ഗ്യാസ് തന്നെ റൈസ് കുക്കറൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ സുഖാണല്ലോ
മണ്ണെണ്ണയൊക്കെ കിട്ടണ് ണ്ടോ ഇവിടെ അമ്മ എടക്ക് മണ്ണെണ്ണയൊക്കെ ഉപയോഗിച്ച് എടക്ക് കത്തി കത്തിക്കണ കാണാം
ആഹ് മണ്ണെണ്ണ ഉണ്ടായിരുന്നു ഇപ്പ മണ്ണെണ്ണ കിട്ടല് നാല് മാസം കൂടുമ്പഴ ആറു മാസം കൂടുമ്പോൾ തോന്നുണ്ട് മണ്ണെണ്ണ കിട്ടാറ് ഇപ്പോ കുറേ ആയിട്ട്ണ്ട് ഇല്ലില്ല തീരെ കിട്ടുല്ലേ
എന്റെ വീട്ടില് ഏഹ് മാസത്തില് കഴിഞ്ഞ മാസം കിട്ടി അതിന് മുന്നത്ത മാസവും കിട്ടി
ആഹ് ഇവിടെ മാസം കിട്ടൂല്ല ഇവിടെ നാല് മാസമാണോ എനിക്ക് ആറുമാസണോന്ന് അറിയില്ല ഇപ്പം കിട്ടിട്ട് ആറു മാസൊക്കെ ആയിട്ടുണ്ടാവും പക്ഷേ ഇനി ഇപ്പം മഴ ആവുമ്പോ ഒന്ന് ചോദിച്ചു നോക്കണം
അതെ അതെ ഇപ്പ പാമ്പും കൂടെ വന്നാര്ന്നേ ഞങ്ങൾ ഇവിടെ പാമ്പ് വരുമ്പോഴൊക്കെ കൂടുതലും തളിക്കാറൊക്കെ ഉണ്ടായിരുന്നു അത് ചുറ്റിനെ
ആഹ് എനിക്കി ഇത്ണ്ടല്ലോ മുമ്പ് തീരെ ഉണ്ടായിട്ടില്ലല്ലോ റേഷൻ കടേല് മറ്റേ മണ്ണെണ്ണ തീരേ കിട്ടാനില്ലായിരുന്നു. പക്ഷെ ഇപ്പണ്ട്.
ആഹ് ഇപ്പ എടക്ക് കി
ആഹ് എടക്ക്ണ്ട് അര ലിറ്ററോ അങ്ങനെ എന്തോ ആണ് കണക്ക് എത്ര എന്ന് എനിക്ക് കറക്റ്ററിയില്ല. ആഹ് അതെ അതെ പക്ഷെ അത് എപ്പോഴെങ്കിലുക്കെയാണ് ഓരോ മാസത്തിലില്ല മൂന്ന് മാസം നാലു മാസക്കെ കൂടുമ്പേ തോന്ന്ണ്ട്.
കിട്ട്യാ ഭാഗ്യം
അതെ കിട്ടിയ ഭാഗ്യം ഇനി അടുപ്പ് കത്തിക്കാനാണെങ്കിലും വ തേ പോലെ നമ്മള് പാമ്പിനൊക്കെ കണ്ടിട്ടുണ്ടെങ്കില് എനിക്ക് പേടിയാണ്. ഇവിടെക്കെ ആണെങ്കില് ഈ മഴ പെയ്താ അപ്പ നറയെ ങ്ങട് പുല്ലും തും മൊളച്ട്ടെ കാട് പോലെ ആവും. ഉംഹു ആഹ് കാട് പോലെയാവും അപ്പൊ പ്പ പെരുമ്പാമ്പൊക്ക ണ്ടാവും ചെൽപ്പം. പേടിയാണ് ഹ്
പിള്ളേര് ഉള്ളതോണ്ടാ പേടി ഒന്നൂടെ
ആഹ് അതെതെ ആഹ് നമ്മള്പ്പങ്ങനെ പൊർ ത്തെറങ്ങൂലല്ലോ നമ്മളെ പണി കഴിഞ്ഞാ നമ്മള് ഉള്ളിലല്ലെ ണ്ടാവ. പക്ഷെ ഈ കുട്ട്യള് പണികൾ കഴിഞ്ഞാലേ
ഇവളെ നമുക്ക് എപ്പഴും പിള്ളേരെ നോക്കാൻ പറ്റൂല്ല പണിയും എടുക്കണം രണ്ടും നമ്മള് ചെയ്യണ്ടേ.
ആഹ് അതെ അതെ അതന്നെ
പിന്നെ ചായ കുടിച്ചോ?
ഇല്ല ല്ല ചായ കുടിച്ചിട്ടില്ല ഫുഡ് കഴിച്ചിട്ടേ ഉള്ളൂ.
വൈകിയാള്ളെ
ആഹ്‌ അഹ്‌ വഴികി ആഹ്‌ പണിയെള് കാരണേ. പണിയെളൊക്കെ കഴിഞ്ഞ് കുളി കഴിയാനൊക്കെ കൊറ്ച്ച് ലൈറ്റായി. അപ്പ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കൊറ്ച്ച് നേരം കുഞ്ഞിന്റെ കൂടെ കെടന്ന് അവളെ കൂടെ കൊറ്ച്ചേരൊന്ന് കെടന്ന് പിന്നെ ഇപ്പൊ ഫുഡ് കഴിക്കു
അപ്പഴാ ഒന്ന് സമാധാനായിട്ട് നടു നിവർത്താം പറ്റുള്ളൂ
അന്തെ പിന്നെ ഒപ്പം കെ ഒന്ന് കെടക്കാനൊക്കെ ഇവള് ഒറങ്ങുന്ന ടൈമിലേ പറ്റുള്ളൂ ഒന്നു പ്പം കെടന്നത് അവരെ കൂടൊന്ന് കെടക്കാൻ പറ്റുള്ളൂ എല്ല ആഹ്‌ കൊഴപ്പല്ല രാത്രി ഒറങ്ങും. പിന്നി ഈ പാല് കുടിക്ക്ന്ന കാര്ണന്താ വള്ങ്ങനെ ആഹ്‌ എടക്കെടക്കെ ണീക്കും പാലുടിക്കാൻ വേണ്ടീട്ട്.
ഒറക്കം ശരിയാവ്‌ൺല്ലല്ലേ
ആഹ് അതാ ഒറക്കം ശരിയാവൂല അപ്പതന്നെ ഞാം പർഞ്ഞേ നമ്മള് കെടന്നിട്ടുണ്ടെങ്കില് അപ്പം വരും. പാല് പർഞ്ഞ്ട്ട് വരും. അപ്പൊ അവളൊറങ്ങുമ്പോ അവളെ കൂടൊന്ന് സമാധാനത്തി കെട്ക്കാൻ പറ്റുള്ളൂ.
സമാധാനായിട്ട് ഇപ്പഴേ കെടക്കാൻ പറ്റുള്ളൂന്ന്.
അതെ അതെ
മോള് വരാറായോ?
ആഹ്‌ വര് വരാ ആയിത്തൊട്ങ്ങ്ന്നുള്ളു. ഉം അവ്ടെ സ്കൂളൊക്കെ അടുത്താണോ?
ആഹ്‌ അടുത്താണ് മൂന്നേ നാപ്പതാവും സ്കൂള് വിടുമ്പോ. പിന്നെ ബസ് വരുംബേക്കൊക്കെ ഏകദേശം ഒരു നാല് മണി ആ സമയം അധികം ദുരൂ ല്ല ന്നാലും പഷെ എല്ലാ കുട്ടികളെയൊക്കെ വിളിച്ച് കേ റ്റിയൊക്കെ കഴിഞ്ഞ് വരുമ്പേക്കും ആ നേരാവൊല്ലോ. അതെ അതെ. അപ്പ മൂന്ന് ട്രിപ്പങ്ങാണ്ട് ണ്ടവട
ഇബടെ നല്ല മഴെ ഏര്ന്നു ഇന്ന് മഴയൊന്നുല്ല ഇന്നലെ വ വണ്ടി എറങ്ങീട്ട് ഇങ്ങോട്ട് കൊറച്ചും കൂടെ അടെ ഞങ്ങളെ മുറ്റത്തന്നെയാണ് പക്ഷെ മുറ്റം കുറച്ചങ്ങോട്ട് ഗേറ്റ് കടന്നിട്ട് കുറച്ചിങ്ങോട്ട് പോരണം പ്പ അതുവരെ കണ്ടിട്ടില്ലന്നാലും മഴ ഫുള്ള് കൊണ്ടിട്ട ഇന്നലെ വന്നത്
ഇന്ന്പ്പോ വല്യ കൊഴപ്പല്ലാന്ന് തോന്നുന്നു
ഇന്ന് വെയിലില്ല ന്നൊരു വെള്ച്ചൊക്കെണ്ട്
ശരിയാന്നാട്ടാ വിളിക്കാ
ആഹ്‌ ഓക്കെ